ഹലോ ഹലോ
നമസ്കാരം എവിടെയാണ്
ഹാ
ഏഹ്
ഏഹ്
റൂട്ടി പോന്നേ ഞാന അതാ അങ്ങോട്ട് വര്ന്ന് അടച്ചുപൂട്ടല്ലീ ഏഹ്
അടിച്ചൂട്ടി പോവല്ല ഈ മഴയത്ത് പോണു പോണില്ല മഴാണ്
മഴേണ്ലേ ഞാാനങ്ങോട്ട് വരുന്നേനു എനിക്ക് മഴയൊന്നും ഒരു വിഷയേ ഇല്ല
പോര്
ആഹ വരാ വരാ എന്താപ്പന്ന് ചോറിനൊക്കെ വിഭവം ഇന്നിട്ട് വരണോ വരണ്ടേ നോക്കട്ടെ അയിലേ ഇന്ന വണ്ട വേണ്ട അയിലാണെ ഞാൻ ഇല്ലേ ഇല്ല ഇന്ന് ഇവിട അയിലയാണ്‌
അയിലേണ് ലേ
ആഹ അത് കഴച്ചുകൂടെ മഴി മതിയായിട്ട് ഇരിക്കയാണ് ഇന ഒരു അയിലക്കചോടത്തിന് വയ്യ
പിന്നെപ്പോ ഇനി ഇപ്പ പോയിട്ട് നിങ്ങള് ബീഫ് വാങ്ങി പിന്നെ കോഴിയുടെ ഇറച്ചി വാങ്ങി വാങ്ങി ഒക്കെ കൊണ്ടന്ന് ശരിയാക്കുമ്പോഴ്ത്തിനു സമയം വൈകൂലെ
ഇല്ല ഇല്ല നിങ്ങള് വങ്ങിട്ട് എത്തുമ്പോത്തിന് ഞങ്ങള് ഇണ്ടാക്കല് കയ്യൂലെ
ആ അപ്പൊ പിന്നീ തണ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങള് പുതപ്പിന്റെ ഉള്ളിൽ കിടക്കിപ്പോ നമുക്ക് കൊറച്ച സമയം ഒന്ന് സംസാരിക്കാം
അതന്നെ മ്മ്
പിന്നെ എന്തെല്ലാം സുഖം തന്നെല്ലേ ഉ ഉ നല്ല മഴയാണോ
നല്ല മഴാണ് മഴല്ലേ ഇങ്ങൾക്കില്ലേ
ഇല്ല ഇല്ല അത്ര ഇല്ല ചെറിയൊരു പൊടിമഴകളൊക്കെ തുവരെയും കാര്യ കാര്യപ്പെട്ട
ഇണ്ട് നല്ല മഴൊക്കെ പെയ്ത്ക്ക്ണ്‌
ഓഹോ അതെ നിങ്ങക്ക് അവിടെ ഹർത്താലുണ്ടോ
ഇല്ല ഇല്ല നമ്മുക്ക്ന്ന് ഹർത്താലില്ല
ആ ഇവിടെ ഹർത്താലാണ് ഇന്നല്ല കേട്ടോ ഇന്നല ആയിരുന്നു
ഏർ ഇണ്ടായിട്ടില്ല
ആഹ ഇപ്പൊ നമ്മള് ദർശിനി ഇറങ്ങിയത് കാരണേ എല്ലാം പ്രിയദർശിനിക്ക് പിടി ക്കല്ലേ അപ്പോക്കെ മറ്റുള്ള ബസ് ബസുകാർക്ക് കൊറവല്ലേ കിട്ടുന്നെ ആഹ സാധാരണ കാര ബസ്സുകർക്ക് സാധാരണ നമ്മളെ പോലത്തെ ജനങ്ങള് കേറിട്ട് വേണ്ടേ
അതന്നെ
കേറീട്ട് വേണം പിന്നെപ്പം നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് ഫ്രീന്ന് എവിടെങ്കിലും കേട്ടാ പിന്നെ അവടെ
അവ്ടെ കെട്ന്നുർളു അപ്പൊ പിന്നെ അങ്ങട്ട് പോകുമ്പ മറ്റ് മറ്റ് ബസ്സ് കാലി ആവും
ആഹ് അവ്ടെ കെടന്ന് വീണ്ഞ്ഞിപ്പ ആർക്കലും ആവശ്യണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശെരി പോക്കും വരവും ത അന്നല്ല
ഇഞ് മറ്റുള്ളോര്ക്ക് പിന്നെ സ്കൂൾ കുട്ട്യളെ കിട്ടും
കിട്ടും സ്കൂൾ കുട്ട്യളെ കിട്ടിയാലോർക് എന്ത പ്പോ ഒരു രൂപ രണ്ട് രൂപ ഒരു നൂറ് കൊട് ട്ട്യള് കേറണം നൂറ് രൂപട്ടണെങ്കില്
അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി തള്ളി കൊണ്ടുപോക്കണ അവര് ഇള്ള സ്ഥലം ഇണ്ടാക്കീക്കലാണ്
അതാണ് ഇപ്പൊ സ്കൂൾ കുട്ടികൾക്ക് നല്ല വിശാലായിട്ട് ഇരുന്ന് പോരാ
ആഹ് അതാണ് അവര്ക്കല്ല സുഖാണ്
അത് തന്നെ
ഞമ്മള ഇവ്ട്ക്കൊക്കെണ്ടേക്കുലത്
അത് ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പിന്നെ കോഴിക്കോടൊക്കെണ്ട് രണ്ട്മൂന്ന് സമയണ്ട് പിന്നെ അത് കഴിഞ്ഞാപിന്നെ ഉള്ളോട്ട്ള്ള സ്ഥലങ്ങളിലേക്കാണ്
സിവിര പാത്തക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
അല്ലാത്ത സ്ഥലങ്ങൾക്കൊക്കെ കൊടുത്താലേ പിന്നെന്നാ പിന്നെ മറ്റേ ബസ്സിന്റെ ആവശ്യേ ഇണ്ടാവില്ല പിന്നെ നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും ഉണ്ടാവില്ല തന്ന ബസ്സ്‌ കേറിപോയിട്ട് അട പോയിരുന്നോളും
ഞാൻ ബസ്സിന്റെണ്ട് നിർത്തി വെച്ചിട്ട് ആയിരർപ്യേന്റെണ്ട് തന്നാമതിയേര്ന്നു
ഇപ്പൊ നമുക്ക് ആദ്യം നമ്മളെ പിന്നെ മോദി സാർ ഒര് ആയിരം തന്നില്ലേ അല്ല മോദി സാറല്ല പിണറായി സാർ ആഹ് ആഹ് അതിപ്പോ കിട്ടുന്നി
ആഹ്
ക് ട്ട്ണ്ടോ
അത് ഞാൻ ഏ ഇപ്പൊ കിട്ടണില്ലല്ലൊ അത്
അ പിന്നെ പിണറായി സാറിന്റെ കിട്ടിട്ടില്ല
ഏഹ് ഏഹ്
അത് ശെരി ഞാനും വിചാരിച്ചിട്ട് ഇനിയിപ്പ ഇന്റെ ബാങ്കൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ചാക്ക് കൊടുത്ത് പോവള്ള പരിപാടി
അങ്ങനൊന്നല്ല അത്പ്പല്ല്യല്ലൊ
ഇനിപ്പ അഹ് നോക്കണ്ടല്ലേ ആയിരായി ഇതെങ്ങനെ കണക്കൂട്ടി ബുക്കിൽ എഴുതി വെക്കിനു
ആഹ ആര്ക് ഞങ്ങക്കാദ്യ ബ അക്കൌണ്ട് ഇട്ത്തപാടന്നെ ഇങ്കും കൊറേ ദീസം പിന്നെ അതില്ലാതായി പിന്നെ തീരെ കിട്ടീട്ടില്ല ഇൻക് തീരെ കിട്ടിയിട്ടില്ല ഞങ്ങള ആ അക്കൗണ്ട് ഇട്ത്തപാടന്നെ തീറ്റന്നല്ലേ അപ്പോത്തിനു പിന്നെ എല്ലാര്തും പോയത് ആ പൈസ കിട്ട്ണങ്കെ ഒരു കാര്യനീ ഈ ബസ്സിനെക്കാട്ടി ബസ്സ്പ്പ എല്ലാരും കേരൂലല്ല
ഇല്ല നമ്മക്കൊരു കാര്യം ചെയ്യാം മ്മക്കൊരു സമരം വെക്കാം ഞങ്ങള് ബസ്സ് കേറ്ന്നി ല്ല അതുകൊണ്ട് ഞങ്ങക്ക്ന്റെ പൈസ തരുന്നിട്ട് നിങ്ങളെ എപ്പഴാ എറങ്ങാ നമക്ക് പോവാന് സമരത്തിനോവാന്
ആഹ് പിന്നെ അതല്ല ഉ എന്തേനു ചോറ്
ചോ ചോറ് സാധാചോറ്
ഹം
സാധാ ചോറ്
ആ രാത്രിയാ?
രാ...
അഹ് രാത്രി അതെന്നേ
ആ രാത്രിചോറ് പിന്നെ ചോറ് അങ്ങനൊന്നുല്ലാ ചെല ദിവസം അപ്പം ഇണ്ടാക്കണ സമയത്ത് അപ്പം ഇണ്ടാക്കും ചോറിന്റെ സമയത്ത് ചോറ്ണ്ടാക്കും അങ്ങനെത്തെ നിർബന്ധം നിർബന്തോന്നുല്ല എന്തെങ്കിലൊക്കൊന്ന് നമുക്ക് വെശപ്പടയ്ക്ക്യാന്ള്ള ന്തെങ്കിലൊക്കൊന്ന് വേണം
അതന്നെ ചക്കപേരിണ്ടാക്കോ ഇങ്ങള്
ഇല്ലാ
ചക്കൊന്നുംണ്ടാക്കൂലേ...
മ് മ് ഓ കിട്ടീക്ണ് ഉപ്പേരിത്‌വെരേം വെച്ചിട്ടില്ല എങ്ങനെയത്‌..
ചക്ക മ്മള് അരിഞ്ങ്ങാണ്ട് കുക്കറില്ട്ട് ക്കെലെ അല്ലെങ്കി ചെമ്പട്ടിലിട്ട് വേഗിച്ചിട്ട് കടുക്ഡാ... വെളുത്തുള്ളി വെളിച്ചെണ്ണ പാർന്ന് കട്ക്ന് ചോന്ന മൊളകൊക്കെട്ട്ട്ട്
അത് ശെരിയാ ഏ ചക്കാന്നറഞാ നിസ്സാരക്കാരനല്ല ചക്കേ... അത്രേം ഗുണങ്ങള് ള്ളതാണ് ചക്ക ചക്ക എങ്ങനെ കിട്ട്യാലും ഞാ.. ഒയിവാക്കൂല ക്കൂല അങ്ങന ചക്കപ്പണ്ടാക്കും, ചക്കപ്പുഴുക്ക്ണ്ടാക്കും, ചക്ക വറക്കും, ചക്ക വരട്ടും ചക്കപ്പിലിടും.
ണ്ടാക്ക ആ ചക്കപ്പായസണ്ടാക്കാ...
അത് പായസെതെരീം ണ്ടാക്കീല്ലാ ചക്കന്താകും എങ്ങനെ?
അരച്ച് പർന്ന്ങ്ങാണ്ട് ജീരകൊക്കെ ചേർത്തി അരച്ച്ങ്ങാണ്ട്
ആ... അത്ണ്ടാക്കീട്ടില്ല ചക്ക പായസം ഇതുവരേം ണ്ടാക്കിട്ടില്ല ചക്ക ജൂസുഅടിച്ചിട്ടില്ല ബാക്കി എല്ലാ വിധതും ട്രൈ ചെയ്തതാ
അല്ലെ ഇപ്പേരിയൊന്നുണ്ടാക്കൂലെ ങ്ങള്
ഉം ഉം ഉപ്പേരിന്റെ സ്ഥാനതെന്താ ചെയ്യല്ന്ന്റിയോ പുഴുക്കുണ്ടാക്കും തേങേ ഉള്ളിയൊക്കെ അരച്ചിട്ട്
ആ.. അതന്നെ പറഞ്ഞത് ജീരകൊക്കരച്ച്ങ്ങാണ്ട് പച്ചമൊളകക്കെ ഇട്ട്ട്ട് അതില്ക്ക് ചീനമൊളക് കാന്താരി മുളക്ണ്ടെങ്കിഅതെല്ലഡാ..
പറക്കും നമ്മളൊക്കെ
ആ....
ആഹാ
പൊവ്ത്ത ചക്കേയ്റ്റ്വ്ടണ്ടാ ന്റെമ്മാക്ക് പിന്നതക്ക പണി ഏ...
എന്തണ്ടാക്കീക്ക്ണ് ചക്കോണ്ട്.
ചക്കാ പിന്നെ ഇന്നല ചക്ക അതേമാരി ഇങ്ങള് പറഞ്ഞമായിരി ഇണ്ടാക്കീന്ന് ന്നല ഉം ജീരകക്ക ചേർത്തീ പച്ചമൊളകചീനാന്തിന്നങ്ങള കാന്താരിമുളകൊക്കെട്ടിട്ട് ന്നലെ ണ്ടാക്കീന്നത്. ജീരകം, വെളുത്തുള്ളി ല് ചീരുള്ളിയൊക്കെ ഇട്ടിട്ട്ണ്ടാക്കൂലേ..
അതെല്ലടേസ്റ്റാണല്ലോ.. പിന്നെ പ്രത്യേകിച്ചമക്കൊരാള് ണ്ടാക്കി തരുമ്പഴ് അത് വേറൊരു ടേസ്റ്റാ..
ആ അത് വേറെ രസം തന്നെയാണ് ആ ആ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്
അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് നോക്കുമ്പോ ഇങ്ങളവ്ടെ ഉണ്ടാക്കി വെക്ക ഞാൻ വരാ
ആ
ഞമ്മള വീട്ടിലങ്ങനെ ഇല്ലൃട്ടാ ന്റിക്കക്കാന്റെ വീട്ടില് ഞമ്മളെ വീട്ടിൽ മരംണ്ട് പക്ഷെ ഇണ്ടായിട്ടില്ല ഇക്കാക്കാന്റെ വീട്ടന്ന് ഇന്റെമ്മാന്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടരുള്ളൂ
അപ്പ ഞാൻ വന്നിട്ട് കാര്യല്ല
ഇങ്ങള് പോരി ഇണ്ടല്ലോ ഇവിടെ കൊട്ന്ന് വെച്ചിക്ക്ണേ അതാണിപ്പോ നാടത്തൂന്റെ വീട്ട്ന്ന് ക്കാന്റെ ഭാര്യ വീട്ടന്ന് കൊണ്ടന്നിക്ക്ണിവിടെ
നമ്മക്ക് എവിടെന്നെത്താണലും വേണ്ടീല കയിച്ച മതി
പോരീ ചക്കകഷ്ടമായിരിക്കോ
ഒക്കെണ്ടാക്കിക്ക ന്നിട്ട് സ്കൂളിട്ട് പിള്ളേര് വരുമ്പത്തിനും ഓർക്ക്ള്ള
ആ ചക്ക പൊരിക്യാ
ചക്ക പൊരിക്ക ചക്ക പൊരിക്കണ്ട പിന്നെ ഞാനും കൂടെ ഹെല്പ്പ് ചെയ്യേണ്ടെരും ഞാൻ അരിയേണ്ടിരും
നമുക്ക് എല്ലാവർക്കും കൂടെ ഹെല്പ് ചെയ്തിട്ടു
അപ്പൊ ഇന്നോട് പറയോ ഇതൊന്നു അരിയോന്ന് പിന്നെ നമ്മള് രണ്ടാളും അടിപിടി കേസല്ല അടി പിടി കേസ കഴ
ആ അക്ക കൂട്ടം വളർച്ചെന്നും വരുമ്പോത്തിന് പിന്നെ ഹ് ഹ് ഹ് കിട്ടിയന്ന് ബിരിയാണി ഉണ്ടാക്കാ എന്നിട്ട് ഒരീസം രണ്ടീസംക്കെ നിന്നിട്ട് പോവാ
അത് അത് ശെരിയാ അതെ ഏതായാലും വന്നു വന്ന സ്ഥിതിക്ക് നിന്നിട്ട് പോരാ
ഉം രണ്ടു ദിവസൊക്കെ നിന്ന് വന്നിട്ട് പിന്നെ പിള്ളേരൊക്കെ ഇപ്പ പോക
കൊളത്തിലൊക്കെ കുളിച്ചു വരുവാ ഓ കൊളതീത്തെ വൈബ് പറയണ്ട അന്നെ ചാടിയിട്ട് ജലദോഷം പിടിച്ചിട്ട് ഇപ്പോഴുവാ ജലദോഷം പോയോന്നൊരു സംശയാ
അല്ലെങ്ങ അവ അവിടെ കൊളൊക്കെ ഇണ്ട്ല്ലേ
ഇവിടെല്ല നിങ്ങ അവിടുത്തെ കുളത്തില് അന്ന് ചാടിറ്റ് ഉം ആ ആ ഹാ അതെ ഇ പിള്ളേരോട് പറയുമ്പോ പറയും മ്മ്ച്യേ അന്നത്തെ ജലദോഷത്തിന്റെ ഷീ ക്ഷീണം മാറിയിട്ടില്ലാന്ന് ചോദിച്ച നോക്കട്ടെ ഇഷ്ടാണ് കുളംന്ന് പറഞ്ഞ ഇഷ്ടാണ്
ഇഷ്ടാണല്ലേ ഉം
സ്വിമിങ് പൂള് മറ്റേ പുഴ അതൊക്കെ നല്ലതാ വെള്ളത്തിന്റെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടാ എനിക്കു അതുപോലെ ഭയങ്കര ഇഷ്ടാണ്
നീന്തലൊക്കെ രസമാണ് കുളത്തില് തോടുണ്ട് കൊളംണ്ട് പുഴണ്ട് കണ്ട് കൊറച്ച് അവിടുന്നങ്ങാണ്ട് പോയ സ്വിമ്മിംഗ് പൂളുംണ്ട് വെള്ളത്തി കളിക്കണ ഉം ഹേ ഇപ്പൊ അടുത്ത പിള്ളേര് പോയി കുളിച്ചിക്കണ് പക്ഷെ പേടിയാണ്
അതെ മഴ പെയ്യുമ്പോഴേ നല്ലയിണ്ടാവും
ഞ്ഞി നമുക്ക് വീ വീണ്ടും കാണാം
ആ ശരി ശരി ഇൻഷാള്ള ശരി